ഹലോ പറഞ്
ഞോ ആഹ്
ഞാൻ വിളിച്ചതേടി നമ്മളോണത്തിന് എങ്ങനത്തെ ഡ്രസ്സൊക്കെ പ്ലാൻ ചെയ്യണന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ.
ഓഹ് ഓണം ഇങ്ങ് എത്തിയെല്ലേ?
ആഹ് ഓണം ഇഞ്ഞെത്തി, അടുത്ത മാസവാ.
ശരിയാണ് നമ്മള് കഴി നമ്മളെന്തോ മറ്റേ കഴിഞ്ഞേ അറിയാം
ആഹ് നമുക്ക് എല്ലാവർക്കും ഒരേ കണക്കത്തെ ഡ്രസ്സ് ഇടാൻ പറ്റാതെവരും.
ഓഹ് സത്യം കഴിഞ്ഞ വട്ടത്തെ പോലാവരുത്, ഇത് നമ്മള് മറ്റേ എക്സാമിന് ടൈമില് നമ്മള് ഡിസ്കസ് ചെയ്തയല്ലേ?
ഓക്കേ ആഹ് എസ് എക്സാമിന്റെ ടൈമില് ഡിസ്കസ് ചെയ്തതാ, പക്ഷെ ഒന്നും ആയില്ലല്ലോ അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ഒരു ടീം ഒണ്ട്, നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്താ നാളെ ഇപ്പം നമുക്ക് നമ്മുടെ ഗ്രൂപ്പ്
ആഹ് അത് ശരിയാണ് ഇപ്പോഴേ ഒന്നും തയ്ക്കാനോ കൊടുത്താലേ സെറ്റാവുള്ളൂ.
അതാണ്
അല്ലെങ്കി പിന്നെ ഓടേണ്ടി വരും.
അത് സത്യാ, ആ സമയാവുമ്പോ പിന്നെ ഒന്നും നടക്കത്തില്ല. എന്തോ വേണം സാരി വേണോ പാവാട ഉടുപ്പും വേണോ അല്ലെങ്കി വേറേതെ
നമുക്ക് വെറൈറ്റി പിടിച്ചാലോ? നമുക്കൊരു മുണ്ടും ഷർട്ടും ആക്കിയാലോ?
ഷർട്ടും മുണ്ട് അഴിഞ്ഞു പോവോ അവസാനം
ആഹ് വേണ്ട വേണ്ട ഞാൻ ചുമ്മാ പറഞ്ഞാ നമ്മക്ക് എന്തായാലും ഈ പ്രാവശ്യം സാരി വേണ്ട
സാരി വേണ്ട പാവാടേം ഉടുപ്പും ആയാലോ?
ആഹ് അതാണ് ഞാനും ആലോചിക്കുന്നത് പാവാടേം ഉടുപ്പും നല്ലതായിരിക്കും
ഓക്കെ
പക്ഷെ നമ്മള് ദാവണി അങ്ങനെ സെറ്റ് ആക്കിയിട്ടില്ലല്ലോ
ആഹ് ശെരിയാണ് ദാവണി നമ്മള് എന്ന് വെച്ചാ നല്ല സിമ്പിൾ ആയിരിക്കണം എന്നാ നല്ല എലഗന്റ് ലുക്കും ആയിരിക്കണം
എന്നാ മറ്റേ ഓണം വൈബ് ആയത് ഭയങ്കര മറ്റേ സെറ്റില് ദാവണി വേണ്ട സിംപിൾ ആയിട്ടുള്ള
ആഹ് അതൊന്നും വേണ്ട എന്നുവെച്ചാ നമ്മളെ മറ്റേ അന്ന് ഗായത്രി ഇട്ടില്ലായിരുന്നോ മറ്റേ ആഹ് എന്താ ഹ് ഇത് ദാവണി സെറ്റില് പച്ചയും ഓറഞ്ചും പക്ഷെ അത്രയും ഹെവി വർക്കൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് ള്ള നമ്മുക്ക് നമ്മടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇതിനുള്ള എമൗണ്ട് വെച്ചിട്ടൊരു സംഭവം
ആഹ് നമ്മൾ മറ്റേ റീൽസിന് കാണൂല്ലോ മറ്റേ മറ്റേ കുഴഞ്ഞ് കിടക്കുന്ന ഒരു ടൈപ്പ് തുണിയില്ലേ
ആഹ് അതിന് എന്തോ ഒരു പറയും ഷിഫോണാണെന്ന് തോന്നുന്നു
ആഹ് ഷിഫോൺ ആണെന്നാണ് തോന്നുന്നത് അങ്ങനത്തെ ഏതെങ്കിലും ടൈപ്പില് നോക്കാം
ആഹ് അതാകുമ്പോ പാവാട നല്ല ഭംഗിയായിരിക്കും അത് വെച്ച് തയ്ക്കുമ്പോ
അതാവുമ്പോ നമുക്ക് അല്ലാതെ പാവാടയും ഇതുവായിട്ട് ഇടുവേം
ആഹ് യൂസ് ചെയ്യാം നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഉടുപ്പ് മാത്രം മാറ്റി തയ്പ്പിച്ചാ മതി ആഹ് പാവാട തന്നെ യൂസ് ചെയ്യേം ചെയ്യാം
അങ്ങനത്തെ വല്ലോം നോക്കാം കാരണം കഴിഞ്ഞ വട്ടം നമ്മള് നമ്മള് എല്ലാരും വേറെ വേറെ ആരുന്നു
സത്യം ഈ ഷോള് നമുക്ക് നല്ല ഫ്ലോറൽ കളറിൽ വരുന്ന അങ്ങനെ എന്ന് വെച്ചാ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഷോള് മേടിക്കാം
ആഹ് മൾ ആഹ് ശെരിയാ അത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റണം റീക്രിയേറ്റ് ചെയ്യാൻ ച്ചാ ഇനിയിപ്പം ഈ വർഷം ഇനി വല്ല ഡ്രസ് കോഡും വരുവോ എന്തോ
അതറിയാൻ വയ്യ ഡ്രസ് കോഡ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആഹ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ്റ്റോണവാ നമുക്ക് ഇനി എന്തുവാ ഡിസംബറിലെ നമ്മുടെ ഈ ക്രിസ്മസ് ആണ് നമ്മളെ ലാസ്റ്റ് ക്രിസ്മസ് ഓണം നമുക്കടുത്ത വട്ടം കൂടെ കിട്ടും
ഇനി ഡ്രസ്സ് കോഡ് വരുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല അതാണ് പ്രശ്നം
ഡ്രസ് കോഡ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഓണത്തിനായിരിക്കും മിക്കവാറും ഡ്രസ് കോഡ് വരുന്നത് ഒരു ഓണം കൂടെ ഉണ്ടല്ലോ നമുക്ക്
അല്ല ഇനിയിപ്പം ഇനിയിപ്പം സാരി തന്നെ വേണോന്ന് പറയോ
അത് സാരി തന്നെ വേണോങ്കി നമുക്ക് ഹാഫ് സാരി ഉടുക്കാം അതിന് പ്രശ്നൊന്നൂല്ല
ആഹ് നമുക്ക്തന്നെ ഹാഫ് സാരി നോക്കാം
ആഹ് ഹാഫ് സാരി അതാ ഞാൻ ചോയിച്ചേ
തയ്പ്പിക്കണോ അതോ അല്ലാതെ ഓൺലൈൻ നോക്കാന്നോ
തയ്പ്പിക്കാൻ നമുക്ക് ഞാൻ പറയുന്ന ത തയ്പ്പിക്കാൻ മീൻസ് നമുക്ക് തുണി പോയിന്ന് നോക്കാ ഈ ഓൺലൈന് നോക്കുമ്പം സാധനം ക്വാളിറ്റി ഉള്ളത് കിട്ടുംന്ന് നമുക്ക് അറിയത്തില്ലല്ലോ
ആഹ് നമുക്ക് അങ്ങനെ തുണി പോയി നോക്കാം അല്ലേ
ആഹ് തുണി നമുക്ക് നാ നമ്മളിപ്പോ ഒരു കളറും അയിന്റെ തീം തീമും ഒക്കെ നമ്മള് സെറ്റ് ആക്കുകവാണെല് നമുക്ക് നാളെ പറഞ്ഞ് എല്ലാരും കൂടെ ഒക്കുന്ന ഒരു ദിവസം നമുക്ക് പോയി തുണി നോക്കാരുന്നു.
അല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളിപ്പം കുറച്ചു പേരുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ കളറ് പക്ഷെ എന്നാ സെയിം ഡിസ്
ആഹ് ആഹ് സെയിം ഡിസൈനാത്തിപ്പം ആഹ് ഞാനിപ്പൊ പിങ്ക് ആണെങ്കി നീ ഓറഞ്ച് അങ്ങനെ അങ്ങനെ ഓരോ കളറയിട്ട് എടുക്കാം.
ആഹ്, അത് അത് നല്ല ഐഡിയ. പിന്നെ ബ്ലൗസിന്റേത്.
ആഹ് ബ്ലൗസ് ബ്ലൗസിന്റെ ഞാൻ ഈ പാവാട എല്ലർക്കും ഒന്നി സെയിം പാറ്റേൺ എടുത്തിട്ട് ബ്ലൗസിന്റെ കളർ നമ്മള് ചേഞ്ച് ആകാം.
ആഹ് അല്ലെങ്കി ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് മാറ്റാം.
ആഹ് സ്റ്റിച്ചിങ് മാറ്റാം. അത് നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യ അനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് അതനുസരിച്ച് പ്ര തെറയ്യ.
ആഹ് അങ്ങനെ നോക്കാം.
ആഹ് എന്ന് പറയുമ്പോ ഇപ്പ നമ്മള് ഓരോ സ്ഥലത്തും ഓ വെച്ച നമ്മള് സൗകര്യം അനുസരിച്ച്ട്ട നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്നേ. അപ്പം ഈ എല്ലായിടത്തും നമുക്കാ പറയണ രീതി തന്നെ തയ്ച്ച് കിട്ടണന്നില്ലല്ലോ?
ആഹ് ഡേറ്റും ആഹ് സമയോ
ആഹ് സമയം. ശരിയാവണെന്നില്ല. ഇപ്പ ഓണം അടുക്കുന്നോണ്ട് നമ്മള് തയ്ക്കാൻ കൊടുത്ത ഇപ്പഴൊന്നും സാധനം കിട്ടത്തൂല്ല.
അത് മാത്രല്ല നല്ല റേറ്റ് ആകതില്ലെ? ബഡ്ജറ്റ് ആവും.
ആഹ് ഒത്തിരി ബഡ്ജെറ്റ് ആവും.
ഈ തുണി എടുക്കാന്ന് പറയുന്നതന്നെ നല്ല ഇതാവും കേട്ടോ?
ആഹ് തുണി എടുക്കുന്നതിനെക്കാട്ടി കൂടുതല് ഈ തയ്പ്പിക്കുന്നതിനാ പൈസ കൂടുതലാവുന്നെ.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഒരിത് തയ്പ്പിച്ചത് തൊ അഞ്ഞൂറ് രൂപ എന്തോ ആയി.
ആണോ? പക്ഷെ ഇവിടെ ആണെങ്കിൽ എന്റെ കൂടെള്ള ഒരു ജൂനിയർ കൊച്ചാണെങ്കില് ബ്ലൗസ് തേപ്പിച്ചായിരുന്നേ. അവള ഈ മറ്റേ നമ്മുടെ ഈ ഫെയർവെൽന് മറ്റ് ഗ്രാജുവേഷൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നല്ല ഭംഗിയായിരുന്ന്ട്ട ഒരു മെറൂൺ കളർ ടൈപ്പ് ബ്ലൗസ് ആയിരുന്ന് നല്ല രസുണ്ട് ബാക്ക് ലും മറ്റയില്ല. ഫുള്ള് വള്ളി പോലെ കെട്ട് കെട്ടാ വരുന്നേ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ അത് എത്ര രൂപ ആയിരുന്നോ? പാഡഡൊക്കെ വെച്ചിട്ടുള്ള ബ്ലൗസ് ആരുന്ന്. പക്ഷെ ഏകദേശം ഏകദേശം അതൊരു ഫൈവ് ഹൺഡ്രഡ് അടുപ്പിച്ചായി അത്.
ഫൈവ് ഹൺണ്ട്രഡ്, ആഹ് വർക്ക് വരുന്നുണ്ടോ
വർക്കൊന്നുല്ല. ജസ്റ്റ് ഈ ബാക്കില് ഈ വള്ളി വെച്ച ഈ കെട്ട് വരുന്ന് ബാക്കില്.
ഓ, അത് അത് പക്ഷേ എനിക്ക് തോനുന്ന് ഇത്രേയും ആയില്ലെ. എന്തു ഞ്ഞി എനിക്കൊരു വർകുല്ല.
ഓ, അങ്ങനെ. ആഹ് പക്ഷെ ഞാനാണെങ്കി ഇതുവരെ അങ്ങനെ തെളിൽ തയ്ക്കാൻ കൊടുത്തിട്ടില്ല. എനിക്ക് അമ്മയു ള്ളോണ്ട് എല്ലാ വട്ടം ഓണം. അമ്മ ഇവിടെ കാണണം എന്നുള്ളോണ്ട അമ്മ എനിക്ക് തൈച്ചരുന്നേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇതരു. ആഹ്, എന്റെ അമ്മ തൈക്കും. ഞാൻ അന്ന് ഇട്ടോണ്ട് വന്ന ബ്ലൗസ് അമ്മ തൈച്ചു തന്നതാ. അന്ന് ഓണത്തിന് ഇട്ടിരുന്ന ബ്ലൗസ്.
ഓ.
അപ്പൊ ഞാൻ അതോണ്ട് എനിക്ക് ഞാൻ ഇതരെ കൊടുക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് അത് മാത്രല്ല, എനിക്കാണെങ്കിൽ വേറെ ഞാൻ ഇതിങ്ങനെ. വേറെ ആരെയും കൂടെ ത തയ്പ്പിച്ച് ഇടാതോണ്ട് എനിക്കത് ശരിയാവോന്നും അറിഞ്ഞൂട
എനിക്ക് എന്തായാലും നോക്കണം. ഇവിടെ എവിടെങ്കിലൊക്കെ നോക്കണം. ഇവിടത്തെ എല്ലാം പോയെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ.
പക്ഷേ ഈ ആദിത്തെയുടെ വല്യമ്മതയ്ക്കും. അവിടെ കൊച്ച് റേറ്റും കുറവാ. ഞാൻ ആദ്യം വിചാരിച്ചത് തയ്ക്കാൻ ആദ്യത്തയുടെ വല്യമ്മയുടെ കയ്യില് കൊടുക്ക വെച്ചാ അവളതൈക്കുന്ന ആഹ് മോഡലിൽ തന്നെ എനിക്ക് അവൾക്ക് ഏകദേശം ഒരു സൈസല്ലേ? അപ്പൊ അതുപോലെ തൈച്ചു തരോന്ന് ചോദിക്കാന്ന് വിചാരിച്ചതായിരുന്നു അവളുടെ വല്യമ്മേടടുത്ത് തന്നെ. അപ്പൊ നീയും എന്ന അവിടെ കൊടുക്ക് തയ്ക്കാനൊന്ന്.
ആഹ് എന്നാ അവിടെ കൊടുക്ക റേറ്റ് എവിടെ കൊറവ അവിടെ കൊടുക്ക
റേറ്റ് മീൻസ് വലിയ കത്തി റേറ്റ് വാങ്ങത്തില്ല നീ ഇപ്പ പറഞ്ഞ വെച്ച് നോക്കുമ്പോ അത് ത്രയൊന്നും വാങ്ങത്തില്ല
എന്നാ അവിടെ തന്നെ നോക്കാം
ആഹ് നമ്മള ഒരു മോഡല് പറഞ്ഞ ആഹ് കള്ളതും അതനുസരിച്ച് പാറ്റേണൊക്കെ എടു ഴിഞ്ഞാ നമക്ക് ഇവൾടെ കയ്യിൽ കൊടുക്കാം അതാണ് നമുക്ക് ലാഭം
എന്തായാലും നേരത്തെ ഒന്ന് നോക്കണം എല്ലാം അവസാനം ആവുമ്പോ സമയംഒന്നും കിട്ടത്തില്ലാ.
ആ ശരിയാ
ഒന്നാതെ ഓണം ആവുമ്പോഴത്തേക്കും ഈ തയ്യൽക്കടയിലൊക്കെ ഭയങ്കര തെരക്കുആയിരിക്കും
ശരിക്കാ ഓണം ആയിക്കഴിഞ്ഞാൽ നമ്മള് പറയണ സമയത്തൊന്നും നമുക്ക് സാധനം കിട്ടത്തില്ല.
ഉം റേറ്റും കൂടും
ആ റേറ്റും കൂടും റേറ്റ് നല്ല പോലെ കൂടും
എന്തായാലും ഒരേപോലെ ഒരേ പാറ്റേൺ ഉള്ള പല കളർ കിട്ടോന്ന് നോക്കണം.
കാര്യം നമ്മള് ഇപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്ന സാധനം നമുക്ക്.. ന നാനൂറ് രൂപയാ ഓണം ആവുമ്പോഴത്തേക്ക്
അത് ശരിയാണ്
ഉം അതാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് നേരത്തെ കൊടുത്ത സാധനവും നേരത്തെ കിട്ടും നമുക്ക് വലിയ തയ്യൽക്കൂലി ആവത്തില്ല
അല്ലെങ്കിലേ ഒരു കാര്യം ചെയ്താലോ നമ്മളിപ്പം വിചാരിച്ചത് ഒരേ പ ഒരേ പാറ്റേൺ പല കളറ് നീ പറഞ്ഞ പോലെ ബ്ലൗസ്. തിൻ്റെ കളറ് മാത്രം മാറ്റാം
ആബ്ലൗസിന്റെകളർ മാത്രം അത് വേമെങ്കിപ്പ നമക്ക് അങ്ങോട്ട് ഇങ്ങട്ട് മാറ്റി മാറ്റിയിടാം പിന്നെ ഒരു ആവശ്യം വന്നാ
ശരിയാണ് അപ്പം ആഹ അത് ശരിയാ
ആ ഈ ഞാൻ പറയുന്ന ഷോള് നമക്ക് കോമൺ ആയിട്ടുള്ളേ എല്ലാ കളറിന ചേരുന്ന ഒരു ടൈപ്പും ആ കോൺട്രാസ്റ്റ് പോലത്തെ ഒരു ഷോൾ എടുക്കണം ഫ്ലോറൽ വർക്ക് ഒക്കെ വരുന്ന ടൈപ്പ് ഷോളില്ലേ അങ്ങനത്തെ എടുക്കണം അപ്പൊ ബ്ലൗസ് മാത്രം വരാ.. അപ്പം നല്ല ഭംഗി ആയിരിക്കും നല്ല വെറൈറ്റിയുടെ ഫുൾ തച്ചല്ലേ
കഴിഞ്ഞ പ്രാവശ്യം ഒരാള് ഒരു ഫ ഫ്ലോറൽന്റെ ഒരു സാരി ഉടുത്തു ഓർമ്മയണ്ടോ നമ്മൾ ക്ലാസ്സിലുള്ള ആരോ
അത് ആദിത്യ ടി വി
പക്ഷെ അത് കൊള്ളായിരുന്നു
ആഹ അത് നല്ല ഭംഗിയായിരുന്നു തഅവള് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ അത്രയും പൈസയൂം ആയില്ല ഇരുന്നൂറോ മുന്നൂറോ
അയ്യോ അത് കൊള്ളാം അതുപോലെ വല്ലതാണ് നല്ല
അന്ന് ഞങ്ങള് വിചാരിച്ചിരുന്നത് നമ്മളന്ന് പറഞ്ഞത് ഇതുപോലത്തെ സാരി വാങ്ങാന്നല്ലേ പറഞ്ഞേ എല്ലാർക്കും കൂടി പല ടൈപ്പ് ഫ്ലോർല്ലത്
പക്ഷെ അന്ന് സെറ്റായില്ല
ആഹ സെറ്റായില്ല അതേപോലെ തന്നെ ഈ സാരിയാണ് അഫ്രീൻ കഴിഞ്ഞുസത്തെ നമ്മളെ ഗ്രേഡുവേഷൻ്റെ പരിപാടിക്ക് ഉടു സാരീ
പക്ഷെ നല്ല രസമുണ്ട്
ആ റേറ്റും കുറവായിരുന്നു നല്ല ഭംഗിയുള്ള സാരി ന്നവച്ചാ നല്ല രസമുള്ളരു നല്ല ഒരു എലകൻ ലുക്കായിരുന്നു അവർക്കത് ഉടുത്തപ്പോ അങ്ങനെ കൊറഞ്ഞ ഇതാണെന്ന് തോന്നത്തൂല്ല
എന്തായാലും നമക്ക് നോക്കാം ഇനിപ്പോ നീ എന്തായല് പറ ബാക്കി എല്ലാരെം ഒന്ന് പൊക്കി കൊണ്ടുവ.
വരാം ഓക്കെ
ഉം ശരി ന്നാ